ആഹ്
കേക്കുന്നില്ലേ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് അപ്പ ഞാൻ പറയാ റേഞ്ച് ഇഷ്യു നല്ലോ തോന്ന്ണ്ട് ചെല കോളുകളൊന്നും കിട്ടണില്ലാതെ നമ്മള് എല്ലാർക്കും വിളിക്കാൻ നിന്നാല്
ആ അതന്നെ അതന്നെ ആ കോ കോളു കിട്ടുന്നുല്ല ആ ഇങ്ങനെ സംസാ സംസാരിക്കുന്നതിന്റെ എടേല് കട്ടാകുന്നുണ്ട്
കട്ടാവുന്നുണ്ട് അഹ് ഇത്കൊണ്ടെ റേഞ്ച് ഇഷ്യു ആണ് കാരണം ഇപ്പ ഇന്നൊക്കപ്പന്ന് അവിടൊക്കെ മഴണ്ടോ ഇന്ന് നല്ല
ആ ഈടെ നല്ല മഴെയ്ണ്ട് അവി
ആ ആഹ് ഇന്ന് നല്ല മഴണ്ട് പറഞ്ഞാതിരി എന്ത് എന്തൊക്കെണ്ട് ഫുഡൊക്കെ ആയോ മക്കള് പോയപ്പോതിനൊക്കെ ആയിത്
ആഹ് എല്ലാ ഒക്കായ് ഫ്രീ ആയിട്ടുണ്ടോ ഇനി മക്കളെ മൂന്ന് മണിയാവുമ്പ വരും ആ മൂന്ന് മണിയാവുമ്പ വരും അ അപ്പഴ് ആ പിന്നെയുള്ള പണികള് തൊടങ്ങും
ആ മൂന്ന് മണിക്കത്തോ
ആ അവര്ക്ക് മൂന്ന് മണി വരെയുള്ളൂ ക്ലാസ് രാവിലെ ഒൻപതരൊട്ട് മൂന്നേ ക്കാല് വരെ മൂന്നേ പതിനഞ്ച് വരെ
തന്നെ ആഹ്
അപ്പൊ ഞാന് കൊണ്ടോകും സ്കൂൾ ബസ്സാണെങ്കില് ലേറ്റാവും ഞാന് കൊണ്ടാക്കേയും വിളി ക്കാ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നേരത്തെ വരും
ആഹ്
ആ അപ്പൊ രാവിലെ ഒരു രാവിലെ ആവുമ്പ ത്തേക്ക് അടുക്കള അടക്കും എല്ലാ പണിയും കഴിഞ്ഞിട്ട്
അതാണ് അപ്പൊ അമ്മള് ഫ്രീയാവും നമ്മക്കൊരു പണിയില്ലല്ലോ നമ്മള് ഫ്രീയായി ഇങ്ങനെ അതന്നേണ് ഓല് പോകുമ്പള് വരുമ്പളൊക്കന്നേണ് നമ്മളെ യുദ്ധണ്ടാവാ അത് അതുവരെ അമ്മ ക്ക്‌ യുദ്ധന്ന് പറയാനൊന്നുണ്ടാവൂല്ല
ഹ്‌ഹ്ഹ്
ഉം ഒക്ക പറഞ്ഞാതിരിയെ ഒക്കെ അതിൻ്റേതാതയിട്ടുള്ള ഫ്രീഡം പിന്നെ ഇങ്ങനെ എന്താങ്ങനെ ഫുഡൊക്കന്ന്
ആഹ് ആഹ് ആഹ് ഫുഡ് ഇന്ന്പ്പ ഞാൻ രാവിലെ മുട്ട ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി അതിന്റെ ബാക്കി ഉച്ചക്ക് പിന്നെ രാവിലെ ദോശയുണ്ടാക്കി
ഏ അല്ല മക്കൾക്ക് കൊണ്ടോവാനാണോ
ആഹ് മക്കൾക്ക് കൊണ്ടോവാ വേണം മക്കൾക്ക് കൊണ്ടോവാനെ മുട്ട ബിരിയാണി ആക്കിയത്
ആ
അപ്പൊ അതിന്റെ ബാക്കി ഉച്ചയ്ക്ക് അതിന്റെ ബാക്കി ഉച്ചക്ക് മതിയല്ലോ പിന്നെ വൈ രാത്രിയിലത്തേക്ക് ഏ ഇതൊ കാപ്പിയാണ്
ആഹ് കാപ്പിയാ അപ്പൊ കാപ്പിക്കെന്താ
കാപ്പിക്ക് ദോ ചപ്പാത്തിയോ ഇടിയപ്പോ അങ്ങനത്തെ എന്തെങ്കിലും
ആ അത് മക്കളൊക്കതന്നെ
ആ മക്കളൊക്കെ അങ്ങനെയാണ് അത് ഹസ്ബൻഡിന്റെ അട അവിടെ അങ്ങനെയാണ് അവരു ഉച്ചക്ക് മാത്രമേ ചോറ് കഴിക്കുള്ളൂ അപ്പൊ അങ്ങനെ ശീലി ലിച്ച് ശീലിച്ച് മക്കക്ക് ഇപ്പൊ വൈകിട്ടും ആ അങ്ങനെയായി അത് മക്ക ബുദ്ധിമുട്ടും മാ
ഉമ്മാമാർക്കാണ് ബുദ്ധിമുണ്ട് അല്ല നമ്മുക്ക് രാവിലെപ്പൊ ഒരു ചോറായി കഴിഞ്ഞാല് നമ്മക്ക് ഒന്നും നോക്കണ്ടന്നുണ്ടെങ്കിൽല്ലേ സ്വാഭാവികയിട്ടും
ആ പണി കഴിഞ്ഞു നമുക്കൊരു ആ പിന്നെ അവരുടെ കാര്യങ്ങ അവരുടെ കാര്യങ്ങൾ പക്ഷെ ഇത് വൈകിട്ട് അടുക്കളേ കേറണം അപ്പൊ ആ ഒരു അത് ഹസ്ബൻറിന്റെ അവിടെ അങ്ങനെയാണ് ശീലം അവിടെ രാവിലെ രാവിലെ ഏ പിന്നെ അപ്പത്തിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ പണി കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടേക്ക് പിന്നെപ്പത്തിന്റെ പണി നോക്കണം അപ്പൊ അങ്ങനെ ശീലിച്ചു വന്നൊണ്ട് ഹസ്ബൻറിനും അങ്ങനെയാണ് ശീലം അപ്പൊ ആ ഹസ്ബൻഡിനെ ആക്കി ആക്കി കൊടുക്കുമ്പോ മക്കളെന്ത് പറയാ വാപ്പക്ക്മാത്രം ആക്കി കൊടുക്കുന്നു
അതാണ് മക്കൾ
അവർക്ക് പിന്നെ ചോറിനോടല്ലല്ലോ താല്പര്യം
ചോറ് താല്പര്യം ഇല്ല ശരിയാണ് സത്യാണ് കാരണം ഞമ്മളെ ഇവിടുത്തെ എന്റെ മക്കളൊക്കെ അങ്ങനെ ന്നെയാണ് നമ്മളിപ്പോ ഒരു നോബ് നോ നോമ്പ് നോക്കി കഴിഞ്ഞാല് നോമ്പ്റക്കുള്ള നേരത്തി ഇനിപ്പോ ഒരു സുന്നത്ത് നോമ്പായാലും നമ്മള എടുക്കുല്ലോ നോമ്പ് എടുക്ക ആ എടുക്കണ ടൈമില് നമ്മള് ദോശ ഇഡ്ഡലിഅങ്ങനെ എന്ത മീനോ ചിക്കനോ വെച്ച് കറി ഉണ്ടാക്കിയാല് അന്ന് അവർക്ക് ചോറേ വേണ്ട രാത്രി ഇങ്ങനത്തെ ഫുഡ് ആയ ഓല്ക് ഭയങ്കര ഇഷ്ട്ട ആ ഇങ്ങനത്തെ ആയോണ്ട് കഴിക്കും ചെയ്യും
ആ ബുദ്ധിമുട്ട് സ്കൂളില് കൊടുത്തയച്ചാല് സ്കൂളിൽ ല് കഴിച്ചില്ലന്ന് അത് എത്രയാണെങ്കിലും അങ്ങനെ തന്നെ അടു കൊടുത്തു വിടും കാരണം നമ്മള് നാളെ കൊടുക്കോ അ ന്റെ അത്രയും കുറച്ച് കൊടുത്തട്ടാ മതിയന്ന് പറഞ്ഞു എന്റെ മക്കള് ചോറ് കൊടുത്തുട എനിക്ക അത് അങ്ങനെന്നെ അടച്ചൊണ്ട് വരും അവർ കഴിക്കില്ല അതേ സ്ഥാനത്ത് അപ്പം കൊടുത്തു വിടണേ കഴിക്കും ആ അപ്പം കൊടുത്തു വിടുന്ന ദിവസം ആ പാത്രത്തിന്റെകത്ത് ചോറിന്റെ വേസ്റ്റ് ഇണ്ടാവും അപ്പൊ ഞാൻ ചോദിക്കും ആ അതെന്ത് അങ്ങനെ അപ്പൊ പറയുന്ന എന്നോട് പിന്നെ ആദ്യ ഫ്രണ്ട്സും ന്ന് അവരുടെന്ന് ഷെയർ ചെയ്ത് കഴിച്ചാണ് അപ്പ ഞാ പറഞ്ഞ നീ ചോറ് കൊണ്ടോ എന്തെ കഴിക്കാത്ത ഞാന് ചെറിയ രീതിയിലല്ല ഞാൻ നല്ല രീതിയിൽ കറി ആ ഞാന് നല്ല രീതിയിൽ കറി എന്തെങ്കിലും കൊടുത്ത് വിടും പച്ചക്കറി ആയാലും രണ്ട് ടൈപ്പ് പച്ചക്കറി മുട്ട പിന്നെ ആ ച ചമ്മന്തി സാമ്പാർ എന്തെങ്കിലും കുറ ണ്ടാവും ഒരു കറി മാത്രമല്ല കൊടുത്ത് വിടുന്നത്
ആ ആ
കഴിക്കാൻ വേണ്ട
അതാണ് നമ്മളിപ്പോത്ര കൊടുത്ത് വിട്ടിട്ടും കാര്യല്ല.
കാര്യല്ല അവർക്ക് കഴിക്കാൻ വേണ്ട ഹി ഹി
അതാണ് മക്കളെ സ്ഥിതിയതാണ് പറയെ മക്കൾക്കൊക്കെ പറഞാല് ഭക്ഷണംന്ന് പറേണത് ഓൽക്ക് വേറെല്ലാ ഫുഡും പറ്റും
ആ വേറെ എല്ലാ ഫുഡും പറ്റും എന്ത് വേണോ പറ്റും ഒരു മന്തിക്ക് മന്തി ഒ മന്തിയോ കുബ്ബൂസ്സോ റുമാലിയോ എന്താണെങ്കിലും അവർക്ക് പറ്റ്
അതന്നേണ് ഷവർമ്മ, ഷവായ് അങ്ങനത്തൊക്കെ എന്ത് ഫുഡും അവർ കഴിക്കാന്തോരു ഇഷ്ട
ഇപ്പൊ ഇപ്പൊ അവർക്ക് അവർക്ക്ത് കഴിച്ച് കഴിച്ച് വർ ശീലായി പ്പം. വീട്ടിൽ ഒരു ശനിയും ഞായറാവുമ്പോഴത്തേക്ക് പറയും എന്തെങ്കിലും നമുക്ക് പുറത്ത് ന്ന് ഓഡർ യ്താലോ?
ആഹ് ആ് ഇല്ലെങ്കിൽ പൊറത്ത് പോയി ഫുണ്ടഴിക്ക. ആ് അതൊക്കെന്നേണ് ഇവിടുത്തെ മക്കക്ക ല്ലെ. ഇത് തന്നേണ്
ഏ പൊറത്തെ ഫുഡ്. ഇന്ന് പൊറത്ത് പോയാലോ? അല്ലാങ്കി ഇന്ന് പുറത്ത്ന്ന് ഓ ഡർ താലും ഇവർക്ക് ഇത് തന്നെയാണ്, ഇങ്ങനത്തെ ഫുഡ് കിട്ടാണെ പിന്നെ വേറെ ഒന്നും വേണ്ട.
അതാണ് മക്കക്ക് പറഞ്ഞാതിരി. കാലത്തിനനുസരിച്ച് രക്ഷിതാക്കളും മാറണ്ടെ അവസ്ഥയാണ് പ്പൊ.
അവസ്ഥയാണ്. ആഹ്
ഹ്മ് ഒക്കെ പറഞ്ഞാതിരി ഞമ്മക്കും അതിന്റതായിട്ടുള്ളതീല് ങ്ങനെ മാറണം.
മാറണം അതെന്നെ.
ഓല കാലഘട്ടത്തിനനുസരിച്ച് ങ്ങനെ മാറണം. പിന്നെ മാറല്ലാതെ രക്ഷില്ലാ. ഹ ഹാ
രക്ഷയില്ല ഏത് ഏതൊരു കാര്യ ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ് ഇപ്പൊ ഫോണിന്റെ കാര്യായാലും മക്കളെപ്പോലെന്നെണല്ലോ നമ്മളും? ഹ്. നമ്മക്ക് ഒരു മിനിറ്റ് നമ്മുക്കരു മിനിറ്റ് ഫോണില്ലാതെ നമുക്ക് പറ്റൊ? നമ്മളെ എന്തിന് എന്തിന് പൈസ കളഞ്ഞില്ലെങ്കിലും, നമ്മള് ഫോണ് റീചാർജിന് എത്ര പൈസായാലും
ആഹ അ അതന്നെ സത്യയാണത്. ഫോണിന് മ്മളത്ര റീചാർജ്. വേറൊരു പൈസ നമ്മുക്ക്പ്പറപ്പ് റോ പോയാ അഹ് നോക്കിയണങ്ങളാ അത്ര ചെലവ ഇത്രചെലവ ഞമ്മക്ക് പറയാൻ ഭയങ്കര എടങ്ങേറാ.
പക്ഷെ റീ ചാർജാക്കിയ. ഹ
ആഹ അതന്നെ റീചാജിന് ഒരു പരാതീ ല്ല പരിഭവോല്ല ഒന്നൂല്ല. പിന്നെ തോണ്ട, പിന്നെ തോണ്ടാണ് അങ് തോണ്ടിയിരിക്കാ.
ഹ ഹ അത് തീർന്നാലേഒള്ളുരു വിഷമം തീർന്നാലേ ഉള്ളൂ ഒരു വെഷമം നെറ്റ് തീരുമ്പഴാണ്. ഓ അത്രയും തെ എന്നാലും നമ്മള് ഒള്ളത് വച്ച് റീചാർജ് ചെയ്യും ഇന്നത്തെ ഡേറ്റയ്ക്ക് വേണ്ടി.
അതന്നെ ചെയ്യണില്ലേ? ഞമ്മളെന്താ പറയാ ഞ്ഞി ഇന്റെയക്കെ അവസ്ഥയാംപറയട്ട. ഹ സ്ബൻറ് അതവാ ചെയ്ത് തന്നിട്ടില്ലെങ്കി ഞാ പറയും, നോക്കി മക്കളെ ക്ലാസിന്റെ ത് വരാണ്ട് ട്ടോ ങ്ങൾ റീചാർജ് ചെയ്തട്ട എവിടെ പറച്ചിൽ താണ്ന്നൊള്ളു ഞമ്മക്ക് ക്കയ്ന്റെ മുന്നേ വേണം.
വേണോ മക്കളെ പറഞ്ഞിട്ട് ഒരു കഥയുംല്ല.
ഗ്രൂപ്പില്. നാൻ പരമാരൊക്കെ പറയും ഒരു ഒരു മണിക്കൂർ, രണ്ട് മണിക്കറില്ലെങ്കിൽ, ഒരു മൂന്ന് മണിക്കൂറ് ങ്ങൾ കുട്ടിയാളെ പഠിപ്പിക്കായിരിക്കുമ്പോ, ഇങ്ങളെ ഫോണൊന്നങ്ങട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് അമ്മമാരൊപ്പം ന്ന് മക്കളെ പഠിപ്പിക്കണം. എന്നാലേ ആ മക്കള് പഠ ണ് നമ്മക്ക് ഒറപ്പ് വരുത്താകഴിഞ്ഞട്ടുള്ളൂ. കാരണം ഇപ്പുറത്ത് നിന്ന് ഇങ്ങള് ഫോണില് തോണ്ടാണ്. ഇപ്പറത്ത് നിന്ന്കാണ്ട്‌ ങ്ങൾ ഓരോട് കളിക്കാനും അല്ല പടിക്കാനും പറയാണ് ഓലക്ക്പ്പോ എന്താ ഓല ലെ മനസ്സിൽ ചിന്ത ഇമ്മച്ച് പോകണമലാണ് അപ്പൊ എന്തിന ഞങ്ങള്
ആണ് ആഏ
പക്ഷ ഞങ്ങൾ എന്തിനനാ പഠിക്ക നിക്ക ചെറിയ മക്കളാണ്
ചിന്തിക്കുന്നത് ആ എറെ എറെ മോള് എറെ മോള് ഞാന് ഫോൺ എടുക്കുമ്പോ ഫോൺ പഠിക്കാൻ നേരത്തി ഞാന് ഫോൺങ്ങണം കയ്യിൽ എടുത്താല് പിന്നെ ഹസ്ബൻഡറ് പറയും ഫോൺ അടവേ മോളപ്പഠിപ്പീത് ഇല്ല ഉമ്മ നോക്കിക്കോ ഞാൻ ഇവിടെ പഠിച്ചോടുു
ആഹ അതാ ഞാ പറയണത് അതാ പറയണത് അതാ ടീച്ചേഴസ്മാര് തന്ന മീറ്റിങ്ങിന് ചെന്ന ടീച്ചേഴ്സുമാർക്ക് അതേ പറയാനുള്ളൂ കാരണം എന്താന്ന് ചോദിച്ച അ ഞ ആ ആ നമ്മൾ മീറ്റിങ്ങിന് പോയി എല്ലാം നേരം കൊണ്ട് മക്കൾ വന്നമ്മ കയ്യിന്ന് ഫോൺ വാങ്ങി ഫോ തിേ എല്ല രക്ഷിതാക്കളതും അവസ്ഥ അവ്ടെ നിന്നാ മ്മളെ മക്കള് വന്ന്കാണ്ട് ഫോണ് ചോയ്ക്കാണ് ടീച്ചേഴ്സ് മാരെ മുന്ന് തന്നെയാണ് ഇവര് ചോയ്ക്ക്ണ് അറിയാതെ മെല്ലേ ചോയ്ക്കോളൂ പക്ഷെ ടീച്ചേഴ്സ്മാരെ എവിടേ തൊരു കു ട്ടി മ്മളെ തള്ളാരെട്ത്ത്ക്ക് വരുന്നത് എന്തിനാണ്ന്ന് ഇവര് നോക്ക്ണ്ട് ഇവര് നോക്കി കയ്ഞ്ഞതിന് ശേഷം നമ്മൾ രക്ഷിതാക്കള് കൊട്ത്തേന് ശേഷാണ് ഇവരിപ്പുറത്തിരുന്ന് ഞമ്മളോട് പറീണത് ഉ എന്താ പറീണത് ഇങ്ങള് ഇന്നെന്നെ ഇതിന് വന്ന്കാണ്ട് ങ്ങള് കൊടുക്ക്ണില്ലേ ഫോണ് സത്യാണ് ഞമ്മക്കൊന്നുല്ല പറയാന് കാരണം ഒര മീറ്റിങ്ങിന് വന്ന് ഒര് പത്തിൻറ്റ് നേരമ്മള് ഇരിക്കുമ്പോ അവര് സ്വാഭാവികായി യിട്ട് ഞമ്മളെ കയ്യിന്ന്ത് വാങ്ങി പോകാണ് ഞമ്മള് സ്വാഭാവികായ്ട്ടത് കൊ ക്ക്ന്നുണ്ട് അപ്പൊ ടീച്ചേഴ്സ്മാര്ത് ശ്രദ്ധിക്കണതാേണ്ടാണ് ങ്ങള് മഹ്രിബ് നിസ്കരിച്ച് കയ്ഞ്ഞതിന് ശേ ശേഷം കൊറച്ച് സമയം ഒര് രണ്ടോ മൂന്നോ മണിക്കൂർ ടൈമിന് ഈ ഫോണ്ടെന്ന് മാറ്റിവെ ക്കാണ്ന്ന്ണ്ടെങ്ക് ഉപകാരായിര്ന്നു ഒരർമണിക്കൂർ പോലും ഇങ്ങക്ക് മാറ്റി വെക്കാൻ കഴ്യൂല കാരണം ഇങ്ങക്ക് വാട്സപ്പ്ല് എന്തൊക്കെ മെസ്സേജ് വന്ന്ക്ക്ണ്ന്ന് അറിയണം അതാണ് പർഞ്ഞാേല്
ഈ വെച്ചാലും നമുക്ക് അവിടെന്ന് മെസ്സേജിന്റെ ടൂൺ അടിക്കുമോ നമുക്ക് ഇവിടുന്ന് കയ്യും കാലും വിറക്കും
അതന്നെ ഏത് ഗ്രൂപ്പ്ന്നാപ്പ എ ന്താ പ്പതീല് മെസ്സേജ് വന്നത് എന്താണാവോ ആ ഒരു മനസ്സില്ല്ലൊരു വിഭ്രാന്തിയാണ് ഞമ്മക്ക് അപ്പൊ ഈ പർഞ്ഞ മക്കളെ പിന്നെ നമ്മളൊട്ടോറും കു റ്റം പർഞ്ഞിട്ട് കാര്യണ്ടോ ആ ഒരു കാര്യുല്ല കാരണം ആ പ്രായാണ് മക്കള് മക്കള് ഞമ്മൾത് കണ്ടിട്ടല്ലേ മ ക്കള് വള പ്പമ്മള് പെറ്റ്കെടക്കുമ്പോ ഞമ്മള് പ്രസവിച്ച് കെടക്കുമ്പോ തന്നെ ഞമ്മളെ മക്കള് നമ്മളെതാ ത് കാൺണത് ഞമ്മളപ്പളും നോക്കും ഞമ്മളെ ഫോണ് അപ്പൊ ഈ ചെറിയ പിഞ്ച് ബാ മക്കളും കൂടി ഒര് മൂന്ന് മാസായ മക്കളും കൂടി ഇപ്പൊ ഫോണ് മുന്നില് കണ്ട വെൾച്ചം കണ്ടായ്മക്ക നോക്ക്ണത് ഇപ്പത്തെ കാലഘട്ടം ചെറിയ മക്കള് വരെ ഫോണാണ് അപ്പൊ പിന്നെ രക്ഷിതാക്കളാണ് ആദ്യ ഉത്തരവാദി പി
മക്കള് എ പക്ഷെ എന്ത് ചോദിച്ചാല അവര് പറയും കാരണം അവര് എന്റെ മോളെ എന്തെങ്കിലും ഇപ്പൊ മെനിഞ്ഞാന്ന് കയ്യൊന്ന് ചൊറിഞ്ഞു അപ്പൊ എന്നോട് പറയുന്നത് ഉമ്മ യൂട്യൂബ് നോക്ക് യൂട്യൂബ് നോക്കിയാ അറിയാൻ പ റ്റും എന്താണ് ഇങ്ങനെ ചൊറിയുന്നെന്ന്ള്ളത് ഈ യൂട്യൂബ് നോ ൻ പറ്റും യൂട്യൂബിൽ അതിനുള്ള പോംവഴി കാ
ആ അതന്നെ അത് സത്യാണ് ഇഞ്ഞിപ്പോ നമ്മളൊരു ഫു ഡ്ണ്ടാക്കാണ് ഞമ്മക്കറീണ്ല്ല ഇതിലിപ്പോ എന്തൊക്കെയ ഇതാണ് ചേർക്ക്ണ് നമക്ക് നമ്മളപ്പളും നോക്ക്ണത് ഐസ് ഇത് ഐസ്ക്രീം ആയിക്കോട്ടെ ഒരു പുഡിങ് ആയിക്കോട്ടെ നമ്മള് നോക്ക്ണെ യൂട്യൂബ് ലല്ലേ ഞമ്മൾത് കണ്ട് നമ്മളെ മക്കളും അങ്ങനെ ആവാണ്
പത്ത് മണിയളിച്ച് ഹലോ